ഹലോ, ഹലോ ആഹ് കേക്കണ്ട്, ആഹ് കേക്കണ്ട്. എന്താ പാട് സുഖാണ് കൊഴപ്പൊന്നും ഇല്ല.
ഞാന് പൊതുവേ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറ ച്ച് അടിച്ചു വാരല് അതിൻ്റെയൊക്കെ തിരക്കിലാണ്. എല്ലാവരും ഇപ്പോ പുറത്തു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ പിന്നെ എല്ലാരും വരും. ഉം ചായ കുടി കഴിഞ്ഞിട്ടില്ലേ, എത്ര സമയം വൈകുവോ എന്നും.
അത് ഇന്ന് നേരം വൈകിയേ ചെറിയ കുട്ടിയുള്ളതാണ്, അപ്പൊ അവന് ഇന്ന് എനീക്കാൻ അയച്ചില്ല.
ഉം ശനിയാഴ്ച ആണല്ലേ, കുട്ടികളൊന്നുംന്നും പോവാനും ഇല്ലല്ലോ അല്ലെ?.
ആഹ് പിന്നെ മദ്രസെ പോയിരിക്കണ് മൂന്നാളുണ്ട്, വല മൂന്ന് മൂന്ന് മൂന്നാള്. ആഹ് വല്യ ഒരാള് പന്ത്രണ്ട് വയസായേക്കണ് മൂത്താൾക്ക്.
ആഹ് ആഹ് സ്കൂളിൽ പോണ കുട്ടികള്.
ആഹ് നിങ്ങൾക്കൊ ഒന്നിന് ഒരു വയസും, ചെറുതിന് ആഹ്
ഏഹ് ആഹ് അപ്പ എന്തായാലും വീട്ടില് പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഹെൽപ്പിനൊക്കെ.
ഞങ്ങള് ഞാൻ തന്നെ ഉള്ളൂ.
ആഹ് ഒറ്റയ്ക്ക മാറി താമസിക്കണ് അല്ലേ, മാറി താമസിക്കണ്.
ആഹ് നിങ്ങള് ചെറിയ കുട്ടികളാ
അല്ല, എനിക്ക് വലിയ കുട്ടികളാണ്. എനിക്ക് എൻ്റെ മോളെ കല്യാണം കഴിച്ചു ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ട് കഴിഞ്ഞു. കല്യാണം കഴിച്ചപ്പോൾ ആറ് മാസം. കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒരു മോനാ ഉള്ളത്. മോൻ ഒമ്പതാം ക്ലാസ്സിലാണ്. ഇന്നിപ്പോ എസ് പി സിൻ്റെ പരേഡ് ഉണ്ട്. സ്കൂളില് അപ്പോൾ പിന്നെ അതിൻ്റെ പ്രാക്ടീസ്. എസ് പി സി ഇല്ലേ ഈ പോലീസ് യൂണിഫോമിൽ ഉണ്ടാവുമല്ലോ കുട്ടികള്. ആഹ് അവിടെ എൻ സി സി, ആഹ് അത് പട്ടാളക്കാരത്, ഇത് പോലീസ്കാരത്. എൻ സി സി ഇവിടെ നമ്മളുടെ സ് ഇവിടുത്തെ സ്കൂളിലുണ്ട്. പക്ഷെ പ്ലസ് പ്ലസ് വൺ, പ്ലസ് ടു മുതലാണുള്ളത്. ഹൈസ്കൂൾ വരെയുള്ളു. ശനിയാഴ്ച ദിവസം അതിൻ്റെ ക്ലാസ്സ് ഉണ്ടാവും, പരേഡ്ണ്ടാവും, അപ്പോ അതിൻ്റെ പ്രാക്‌ടിസ്. സിന് വേണ്ടി രാവിലെ പോയിക്കണ് ആഹ് പിന്നെ പോയിട്ട് ഒരാഴ്ച്ചയായി ഇനിയിപ്പോ പിന്നെ അത് പത്ത് മണി വരെയാണ് അതിന്റെ ഇത് ഇള്ളത് കഴിഞ്ഞിട്ട് പിന്നെ ട്യൂഷന്ണ്ട്ന്ന് പന്ത്രണ്ടരവരേ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടേ വരൊള്ളൂ ഭക്ഷണൊക്കെ കൊണ്ടോയ്ക്ക്ണ്
ഏഹ് ഹസ്ബന്റോ
ഹസ്ബന്റിന് സ്പ്രേ പെയിന്റിംഗാണ്ന്ന് ലീവാണ് പൊർത്ത്പോയ്ക്ക്ണ്പ്പോ കൊർച്ചയ്ഞ്ഞാ വരും ഇപ്പ ഏർങ്ങീട്ടുള്ളൂ പ്പോ ആഹ് ഭക്ഷ ആ ഇപ്പൊ വീട്ടില് ഞാൻ തന്നേള്ളൂ സാധാരണ ഞാൻതന്നെ കുട്ടികളുംവരല്ലാരും പോയിക്കഴിഞ്ഞാ പിന്നെ ഞാൻതന്നെ വീട്ടില് ഒറ്റക്ക് ക്ക്ണ്ടാവുള്ളു പിന്നെ ഇങ്ങനെ വെർതെ ഫ്രീ ആയിട്ട് വെർതേ ബോറട്ച്ച് ഇങ്ങനെ ഇരിക്കല്ലേക്കാരംമ്മക്ക് എല്ലാരും പോയികഴിഞ്ഞാ പിന്നെ അൻക്ക് പിന്നെ ചെറിയ കുട്ടിള്ളോണ്ട് അയ്നെ സമയം പോവോലോ സമയം തെകച്ചാ തെകയിണ്ടാവൂല അങ്ങൻ തെ പ്ര സമയയ്ക്കാരം ഒന്നൊർങ്ങ്യങ്കിലേ അത് ചെയ്യാൻ പറ്റൊ റ്റുള്ളൂ ചെയ്യാൻപറ്റുള്ളൂ അങ്ങൻതെ തെര്
ആഹ് അയിന്നിപ്പോ കുട്ട്യോളുണ്ട് നോക്കാനേ മുത്തച്ഛന്റെ കുട്ട്യോളോ ഒക്കെ വരും അങ്ങടും കൊണ്ടോവൊക്കെ ചെയ്യൂട്ടാ പിന്ന പിന്നെ തലവേ ആഹ് അടുത്തന്നേണ്
ഉം
ഉം എന്താന്ന് ചായക്കടി
ചായക്ക്ന്ന് ചപ്പാത്തിം കടലിയേയ്ന്നു
ആഹ്
കടലക്കാറിയേന്ന് ഇവിടെ അധികം മൂപ്പർക്ക് ഇഷ്ടം ചപ്പാത്തിയാണ് അപ്പൊ അങ്ങനെ ചപ്പാത്തിയാണ്ടാക്കി ഉം അരിഭക്ഷണത്തിനേക്കാൾ നല്ലതാണ്ന്ന് പർഞ്ഞ് പിന്നെ കഴിച്ച്പ്പ ശീലായി ആദ്യ ആദ്യക്കെ ബുദ്ധമുട്ടൊക്കെ തോന്നീന്നു മുന്നേക്കെ ബുദ്ധിമുട്ടൊക്കെ തോന്നിപ്പൊശീലായിഅങ്ങനെ
ആഹ് ചപ്പാത്തീക്ക് പിന്നെ മിൻകറി നല്ലായി ഞാൻന്ന്
ആഹ് മീൻകറി നല്ലതാണ് ഏത് കറി ഏത് കറിയന്ന് ഇപ്പൊ കടലക്കറിണ്ടാക്കിയപ്പോ ഞാനങ്ങനെ അങ്ങനെ ചെയ്തതാണ് ഏത് കറിംകൂട്ടും അങ്ങൻതെ പ്ര
അതന്നെ മോൻ കൊണ്ടോയി മോൻക്ക്കൊണ്ടോണ്ടേ ചോറൊക്കായോ ഹലോ ഹലോ ഹലോ അ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ